ഹലോ
ആഹ് പറയു ആഹ് കേക്കുന്നുണ്ട് പ്രൈസ്പർനീനി
ഇല്ല കഴിക്കണം ചേച്ചി കഴിച്ചോ
ഇല്ല ഇല്ല നമ്മുടെ കുഞ്ഞിനെ കൊടത്തി് വിക്കണായിരുന്നു പിന്നെ അരി ഇട്ടേക്ക വെള്ളത്തി അരി ഉഴ് അപ്പൊ ദോശ ദോശ എടുക്കാൻ നാളെ അയിന് വേണ്ടി ആ അയ്യോ ഞങ്ങള് പാട് ഇഷ്ടപാടും അങ്ങനെ പലവിധ ഇതുണ്ട് ഞങ്ങളുടെ യില്
എന്തൊണ്ടോവിടെ കറി
എവിടെ മീനുണ്ട് മത്തി പ്പ ചാള നിങ്ങളിട മത്തിന്ന് പറയും
ഓ ആ ച അ മത്തി യും ചാളയും രണ്ടും രണ്ടല്ലേ
ആണോ? അല്ല ചാള തന്നെ ഞങ്ങൾ മത്തി
മ എനത് ചാള ഇച്ചിരി ചെറുതുംമ മത്തി ഇച്ചിരിയും കൂടെ ഇതുണ്ട് വലിപ്പ ഉണ്ട്
ആണോ ഞങ്ങള് ചെറിയ മത്തി വല്യ മത്തി അങ്ങനാ പറയുന്നേ ചാളയെന്ന് ഇവിടെ ചെ ചെലവരൊക്കെ പറയും. പക്ഷെ ഞങ്ങള് കൂടുതൽ മത്തിന്ന പറയുന്ന അതും വറത്തതും ഒക്കെയണ്ട്
ആഹ് വിടെ ചീനി വേവി അതു അവിയല്, ഉലുവ
ആഹ് ഞങ്ങളിവിടെ കപ്പേന്ന് പറയും
ആ കപ്പയന്ന് പറയു അല്ലേ, ഇവിടെ ചീനീന്ന പറയുന്ന, മരച്ചീനീന്നും പറയത്തില്ല ചീനി
ഞങ്ങളവിടെ ചീനീന്നൊന്നും പറയത്തില്ല. കപ്പാന്ന പറയുന്നത്
ഏന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇതിനാ, കപ്പയ്ക്ക്
ഞങ്ങള ഇവിടെ ഓമക്ക
ഓമയ്ക്ക ഏ ഇവിടെ ഓമയ്ക്കയും കപ്പക്കെയൊക്കെ പറയും കപ്പാന്ന് പറയത്തില്ല. ചീനിക്ക് പറയത്തില്ല
പ്പളങ്ങ
ആഹ്, അത് വിടെ പറയത്തില്ല. എന്തൊക്കേയാലും ഒരു ജില്ലേ തന്നെ പല പല സ്ഥലത്തും പല പേരാ പലതിന്, ആഹ് എന്തെയ്യുവാ
ഇയ്യ് വന്നുടനെ സമയത്തൊക്കെ ഞൻ ഇവിടെ വന്നിട്ട് നീമാരി നീമാരിക് ക്കായിരുന്നു പറയുന്നെ, ഞങ്ങളിവിടെ നീ മാര് പറത്തല്ല, ഇവൾമാര് ഇവന്മാര് നീ ഇവൻ ന്നൊക്കെയല്ലേ പറയത്തൊള്ളൂ, അല്ലാതെ നീമാര് ന്ന് പറയ ട്ട് ഞാൻ ഞാൻ ഇവിടെ വന്നന്ന് മൊത്തം നീമാരായിരുന്നു
ആഹ് നീമാര് നീമാര് കൊല്ലത്ത് രഹനയുടെ ഒക്കെ ഒരു സ്ലാങ്ങായിട്ട് നീമാര് ഇടെ നിങ്ങള് ഞങ്ങള് അങ്ങനെഒള്ള ഇത്
ഉം അവളമ്മൂ അങ്ങനാണള്ളോ പറ നീമാര്
ആനീ മാര് ആഹ് അമൃതയും അങ്ങനെ പറയാറുണ്ട്
ഹ
പിന്നെന്തുവാ
അമൃത എവിടേലും കേറിയോ, അതോ സർട്ടിഫിക്കറ്റ്
അമൃത ഇല്ലില്ല, പ്പൊ ട്രെയിനിങ് കഴിഞ്ഞോട്ട് ഇറങ്ങിയെ ഒള്ളു, അമൃതയ ഏറ്റും അവസാനം ഇറങ്ങിയെ
ആണോ നിങ്ക് കോമൻസേഷൻ ചെയ്ത് നിക്കണ അല്ലേ
കോമൻസേഷൻ ചെയ്തു തീർക്കണമായിരുന്നു. അമൃതയ്ക്ക് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു കോമൻസേഷൻ
ഞങ്ങക്ക് നേരത്തെ ഉണ്ടായിരുന്നേ.. പക്ഷെ ഇപ്പം എച്ച് ഒ ഡി യുടെ തീരുമാനം അങ്ങനെ കോമ്മൻസേഷൻ ചെയ്യിപ്പിക്കണ്ടന്ന്
ചെയ്യണ്ടന്നുള്ളെ. അതുകൊണ്ട് രക്ഷപ്പെട്ട്.
മേക്സിമം കു എ റങ്ങുന്ന ഡേറ്റ് കഴിഞ്ഞൊര് രണ്ടോ മൂന്നോ. ട്ടൂസം അത്ര നിന്നാ മതി.
ആഹ്
അല്ലാതെ നിക്കണ്ടന്ന് പർഞ്ഞു.
ആഹ്
അതോണ്ട് വേറെ ഓഹ് അണ്ട് ഇവിടെ മഴച്ചാറ്റല് തൊടങ്ങി.
ഓഹ് ഇവിടാന്ന് ഇതുവരെ പെയ്തില്ല. ഇന്ന് നല്ല വെയിലും ഉണ്ടായ്രുന്നു. തുണിയൊക്കെ ഒണങ്ങിം കിട്ടി.
വടെ രാവിലെ നല്ല മഴയായ്ര്ന്നെ. അത് കഴിഞ്ഞ അതങ്ങ് തോർന്നു. നല്ല മഴയായിര്ന്നു രാവിലെ.
ആഹ് വെയിലില്ലായിര്ന്നോ അപ്പം
ഉം രാവിലെ നല്ല മഴ കഴിഞ്ഞ് പിന്നെ കൊറച്ച് നേരം വെയിലായിര്ന്നു. പിന്നെ നല്ല വെയിലുണ്ടായിര്ന്നു. പ്പാണ്ടേ പിന്നേം തൊടങ്ങി.
പിന്നെന്തോ പരിപാടി ഈ സിനിമയൊന്നും കാണുന്നില്ലയോ?
തലേ
അതന്നെ ഹോട്ട് സ്റ്റാർ ഉള്ളോണ്ട അയിലിരുന്ന്. എന്തേലും പുതുതായിട്ട് വരുന്ന സിനിമ കാണും അതന്നെ. ഫോണി കണ്ടേരം ഫോണിൽ കാണാൻ തോന്നത്തില്ല സിനിമ.
അതെ.
ഉം ഇപ്പൊ പിന്നെ യൂട്യൂബി ഇന്നൊരു പുതിയ ഇതറങ്ങി..
നമ്മള് പോണം ഫോണ് നോക്കി നോക്കി മടുത്ത് ഇരുവത്ത് നാലാന്തി കഴിഞ്ഞാ ഞാനെന്ത് ചെയ്യുവോന്നാ
സത്യം.
ഉം മയെഞ്ഞാ എവിടെലും നോക്കണം. സൂര്യ വിളിച്ചായിരുന്നു.
ആ അവരൊക്കെ അവരൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് എറങ്ങിയോ അവരൊക്കെ ഇവിടെ അരവിന്തയിൽ എങ്ങാണ്ടൊൻ
ഇവിടെ എന്താ പരബ്രഹ്മയോ
പരബ്രഹ്മ ആഹ് ആഹ്.
ആഹ് എറങ്ങി എറങ്ങിട്ടാണെങ്കി എന്തവാ. അവർക്ക് അവർക്ക് ഇനി അവിടെ സ്റ്റേബൻട്രയിനായിട്ട് കേർണെങ്കി പൈസ അങ്ങോട്ട് കൊടുക്കണന്നൊക്കെ പറയുന്ന കേട്ട്.
ഇപ്പൊ ഈ ട്രെയിനിയായിട്ട് ഞങ്ങളെ കേറ്റിയേനും നമ്മുടെ കോളേജിന്ന് ആയിരം രണ്ടായിരം എങ്ങാണ്ട് അടച്ചിട്ടാ കേറ്റുന്നെ നമ്മളെ. ട്രെയിനിയായിട്ട്.
അപ്പം ഞാൻ ഇന്ന് അവൾ എന്നോട് പറയുന്ന കേട്ട് കോളേജ് നിന്ന് മിസ്സ് പൈസ കൊടുക്കുവോ?
ആഹ് പൈസ കൊട്ത്തിട്ടാ ഈ ഹോസ്പിറ്റലിൽ കേറ്റുന്നേ. പിന്നെ അവരുടെ മിഷ്യൻ തൊട്ടൊക്കെ അവരെ സമ്മയ്ക്കുവല്ലാതെ.
ആഹ് ഇബടെ ഇവടെ ഞങ്ങളോടും പൈസ അടച്ചിട്ട് വേണം കേറാൻ എന്നാണേ പറഞ്ഞത്. ഞാൻ മറ്റേ ഇതില് കേറിയോണ്ട് എനിക്ക് പൈസ അടയ്ക്കണ്ടായിരുന്നു.
ആണല്ലേ അ നീ ഇത് റെക്കമെന്ഡ് ചെയ്ത് കേറിയതല്ലെ.
ഷേ മൂന്ന് മാസ്ത്തേക്കിന് ഇവിടെ ആദ്യമേ കൊടുക്കത്തുള്ളേ. മൂന്ന് മാസ്ത്തേക്കിന് മൂവായിരം രൂവ. പിന്നെ മൂന്ന് മാസം കേറുന്നേന് മൂവായിരം രൂപ അങ്ങനെ.
നമ്മടെ കോളേജിലെ റെക്കമെന്റേഷനും കൊണ്ട് മിസ് ആര് ചെന്നാലും കേറ്റത്തില്ലായ്രുന്നു.
ആണല്ലേ എന്നോട് ഇന്ന് ഇന്ന് അവൾ പറഞ്ഞ് മിസ്സ് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല ന്ന് ഹോസ്പിറ്റിൽ അതുകൊണ്ട് അവൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്ക ക്കത്തില്ലെന്ന് പൈസ തരാതെ.
ഏഹ് പൈസ കൊടുത്ത്ട്ടില്ലെ അവര്. ഈശ്വരാ അപ്പൊ ഞങ്ങടേയും കൊടുത്തിട്ടില്ലേ. ഇനി കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നേ ഉള്ളോ?
ആഹ് എന്നിട്ട് കഴിഞ്ഞോസം അങ്ങാണ്ട് സൂര്യെ വിളിച്ചപ്പം പറഞ്ഞന്ന്. അയ്യോ മോളെ തിങ്കളാഴ്ച്ച ഒന്നൂടെ വിളിക്കണേ മിസ്സിനെ ഒന്ന് ഓർമ്മിപ്പിക്കണേന്ന്.
ആഹ്
ഇവര് പൈസ കൊണ്ട് ഹോസ്പിറ്റലിൽ അടക്കാത്തോണ്ടാ സർട്ടിഫിക്കറ്റ് കൊടുക്കും അപ്പൊ ഞാൻ ചോയ്ച്ച എന്തിനാടി പൈസ അടക്കുന്നേ ഞാൻ ചോ റ്റെടിയ നമ്മള് ഇരുവത് അടച്ചത് കോ കോളേജ് ഫീസായിട്ട് പുള്ളിക്കാരിക്ക്യല്ലേ കൊടുത്തത് അല്ലാതെ അത് നമ്മക്ക് ഹോസ്പിറ്റല് അടയ്ക്കാന്ള്ള പൈസയാണോ അവർക്ക് കൊടുക്ക്ന്നേ ചോയിച്ച് അത് പറ്ഞ്ഞിണ് നമ്മള് ഹോസ്പിറ്റല് ട്രെയിനിങ്ങിന് കേറാനേരം കൊ അവർ ക്ക് കൊട്ക്കേണ്ട പൈസയും കൂടെ നമ്മള് ആ ഇരുവതില് അവർക്ക് കൊടുക്ക്ന്നേന്ന് പറഞ്ഞ് ഇരുപത് രൂപായില് കൊടുക്ക്ന്ന പൈസ അവർക്കെന്ന് ഞാ എനിക്കത് അറിയത്തില്ലായിരുന്നു അ ഇപ്പം ഞാൻ ചോയിച്ചു അപ്പൊ പൈസാ കൊടുക്കാതെ ഇപ്പം ഞങ്ങളൊക്കെ പൈസ കൊടുക്കാതെ വരും അപ്പൊ ഞങ്ങളുടെ പൈസൊക്കെ അവര് മുക്കിയായിരിക്കും അല്ലേ
ആഹ് ആഹ് നിന്റെയൊക്കെ പൈസ മുക്കി കാണും കാരണം നീയൊക്കെ സ്വന്തം റെക്കമെന്റേഷനി പോയി കേറിയതല്ലേ അപ്പം അത് ആഹ് അത് മിസ്സിന് ലാഭോ അതന്നെ കൊറ്ച്ചൊക്കെ ഉടായ്പ്പാണ്
എന്റെ പൊന്നേച്ചി കോഴ്സിലോ
കോഴ്സ് ഹലോ
സർട്ടിഫൈറ്റ് ഒര് ഒരു പേപ്പർ തന്ന് എഴുതി തന്ന് ഏഹ് എഴുതി തന്നിട്ട് അവടൊരു സർട്ടിഫിക്കറ്റ് ബു പേപ്പറുണ്ട് ഏഹ് അതൂടെ എന്റെ കൈയി തന്ന് അന്ന്ട്ട് പോയി ഏഹ് പോയ് ജി പി ടി എടുത്താണ്ട് മറ്റേ എത്തോ മറ്റേ പ്രിന്റ് എടുക്കാനായിട്ട്
ആഹ് ആഹ്
ഇന്ന്ട്ട് നമ്മള് ആ പേപ്പർ ത എഴുതി തന്നത് അവര് അവടെ സിസ് റ്റത്തില് ആഹ് ഉം അടിച്ച് ടൈപ്പെയ്യണം ടൈപ്പെയ്തിട്ട് ഈ അവര് മറ്റേ സ് ഏഹ് നമ്മടെ ഉം കോളേജിന്റെ പേരൊക്കെ എഴുതിയൊരു പേപ്പർ ഇണ്ടാരുന്നു സർട്ടിഫിക്കറ്റിന്റെ പോ ആഹ് പോല്ത്തെ അതിന്റെ കോപ്പി എട്ത്തിട്ട് ഈ പ്രെ പിന്നാ ടൈപ്പെയ്ത് അയിനാത്തോട്ടാക്കിയിട്ട് ആഹ് അവ്ട്ന്ന് തന്ന ആ പേപ്പർ അതുപോലെ കൊണ്ട് കൊടുക്കണം എന്നച്ചാൽ ബ്ലാങ്കായിട്ട് നമ്മടെ ഉം കോളേജ്ന്റെ പേര്ള്ള ആ പേപ്പറ് കോഴ്സ് ഉം കംപ്ലീറ്റ് സർട്ടിഫിക്കേറ്റ് ചോയ്ച്ച് ചെല്ലുന്നോര്ക്കെല്ലാം ആ പേപ്പറാ കൊടുക്ക്ന്നെ എന്ന്ട്ട് അമ്മടെ പൈസക്ക്യ് പോയി ഏഹ് ഓഹ് ഇതെട്ത്തിട്ട് പ്രിന്റെടുത്തിട്ട് അയിനാത്തോട്ട് ടൈപ്പെയ്ത് കേറ്റണം
ഓഹ് എന്തൊരു മെനക്കേടാ ഇതി ഇപ്പിതൊന്നും ഇല്ലാത്തോ കൊളേജാ
എഡ്യൂക്കേറ്ററ്ന്റെ ആ ഒരു കട്ടിയുള്ളൊരു പേപ്പറ് തന്നെ അയിനാത്ത് നമ്മടെ മോള് അമ്മടെ കോളേജ്ന്റെ പേരു ഉണ്ട് പിന്നെ ഒരു ബോണ്ട് പേപ്പറ്ല് കൊറച്ച് ഡീറ്റെൽസെല്ലാം എഴുതി ഞാൻ വിയാരിച്ചു അയിനാത്ത് അടിച്ചെടുക്ക അടിച്ച് അയിനാത്തോട്ട് പ്രിന്റടിച്ച് അതിങ്ങ് എട്ക്കാനായിരിക്കും വിരാച്ച് അപ്പൊ എന്നോട് പറയുന്നത് പ്രിന്റെടുത്ത് വേറൊരു കോപ്പി പ്രിന്റെടുത്തിട്ട് അതില് അടിക്ക്യാവുള്ളു ഇന്ന്ട്ട് ഈ തന്ന പേപ്പറിങ്ങ് കൊണ്ടുവര ണന്നെ അപ്പൊ ഞാൻ പാറൂനെ വിളിച്ചപ്പം പാറു പറ്ഞ്ഞ് അപ്പൊ അയിത്തിരി സൈഡ്ച്ചിരി കീറി ഇരിപ്പുണ്ടായിര്ന്നേ അപ്പൊ ഞാൻ വിയാച്ചു ഇനി കീറിയത് കൊണ്ടായിരിക്കാം വേറെ എട് ക്കാൻ പറയുന്നേന്ന് വിചാരിച്ചേ ഞാൻ പാറൂനെ വിളിച്ചപ്പം പാറു പറിയാ എടീ ഒരു സൈഡ് ഇച്ചിരി കീറിയതാണോ നിനക്ക് തന്നേ ഞാൻ പറഞ്ഞു ആണെന്ന് പറ ഞ്ഞെ ആഹ് ടീ അതിന്റെ പ്രിന്റെടുത്തിട്ട് അയിനാത്ത് അടിച്ചിട്ട് ആ കീറിയത് കൊണ്ട് തിരിച്ചു കൊടുക്കണം കാരണം കോഴ്സ് കംപ്ലീറ്റ് ചോയിച്ച് വെരുന്നോർക്കെല്ലാം ക്ക്നാ കൊടുക്കുന്നെ
നീ അങ്ങനെ ചെയ്തത് എത്രായായി
ആഹ് എൺപത് രൂപ
ഓഹ് മൊത്തത്തി ധനനഷ്ടം തന്നെ
ആണെന്ന് പിന്നെ എന്തുവാ ഇനി ഞാനപ്പോ ഓർക്കേം ചെയ്ത് ഏഹ് കോ കോളേജ് സർട്ടിഫിക്കറ്റ് തരുമ്പളും ഇതുപോലാണോ ഇനി പ്രിന്റടിക്കാൻ പോണോ ഇതുപോലെ ഡെമ്മി പേപ്പർ തന്ന്ട്ട് അയിനാത്ത് ബോണ്ട് പേപ്പറ്ല് എഴുതി തന്ന്ട്ട് അത് ഇനി അടിച്ച് കേറ്റാൻ പോണോയിനി
ഏഹ് അപ്പൊ ഈ ഇപ്പൊ പുതിയതായിട്ട് കൊറേ കോഴ്സ് തൊടങ്ങീട്ട്ണ്ടല്ലോ നേഴ്സിങ്ങിന്റെയും
ആഹ് നേഴ്സിങ് ഏഹ് എന്തോ മറ്റേ എന്തോ കൊറേ കോഴിസ്തുടങ്ങിട്ടുണ്ട് ഞാൻ ചെല്ലുമ്പത്തേും പിള്ളേരെല്ലാം പൈസ കൊടുത്താ ബുക്കിൽ എടുത്ത് എഴുതുവ
ക്ലാസ് നടക്കുവായിരുന്നല്ലേ നീ വന്നപം ആഹ് അഇപം ജി ജി എൻ എംമും അല്ലാത്ത ബി എസ് ഉണ്ടന്തോ
ആ ജി എൻ എം തുടങ്ങിയന്ന് പറയുന്ന കേട്ട് യൂണിവേഴ്സിറ്റി ആക്കിയല്ലോ അതായിരിക്കും
ആ എന്തോ ഹോസ്റ്റൽ സർവീസ് ഒക്കെ ഉണ്ടന്ന്
ഞാഗീടെന്നെ പറയാണ്
അതാ സംഭവം എന്തായാലും അത്യാവശ്യം ഉം വല്ല്യ രീതീല് ക്ലാസെല്ലാം നടക്കും അത് നടത്താനുള്ള ഇതാണ്
അതെ ഏഹ് യൂണിവേഴ്സിറ്റി ആക്കിയാല് ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നല്ലേ
ആ അതെ സർട്ടിഫിക്കറ്റ് മാറ്റം ഉണ്ടല്ലോ ഇടി പി എം പണിക്കരന്റെ സർട്ടിഫിക്കറ്റ് അല്ലല്ലോ ഇപ്പൊ ഇപ്പൊ എന്ത ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാ കൊടുക്കുന്നത് ഇനിയുള്ള പിള്ളേർക്ക്. അതുകൊണ്ട ല്ലേ ആ എല്ല പി എൻ പണിക്കർ സർട്ടിഫിക്കറ്റ്ന്റെ നിർത്തി പറഞ്ഞ കേട്ടില്ലേ പി എൻ പണിക്കറിന്റെ ആഹ് അയാക് പൈ ഇപ്പ അതിന്റെ നടത്തുന്നില്ല അവര് ബോർഡ്. നമ്മുടെ ബാച്ചും കൂടെ ഉള്ളത്ണ്ട് പി എൻ പണിക്കാർട്ടിഫിക്കറ്റ് ഉണ്ട് അത് കഴിഞ്ഞാ പിന്നെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാ
ഏത് യൂണിവേഴ്സിറ്റിയാ
അറിയില്ല എന്തോ അത്യാവശ്യം ഉ ഇതുള്ളതാന്ന് പറയുന്നു വാല്യൂള്ള സർട്ടിഫിക്കറ്റ്ന്ന് പറയുന്നു. ഉ
അതൊരുമാതിരി മറ്റേ പരിപടി ആയിപ്പോയില്ലേ അപ്പൊ ഇപ്പ ഡിപ്ലോമ കോഴ്സ് നടത്തിയോ
ഏ ഡിപ്ലോമ നിർത്തി ആഹ് അറിയത്തില്ല എന്തുവാന്ന് ഇനിയിപ്പോ ഡിപ്ലോമ നമ്മുടെ ബാച്ചും കൂടെ ഉള്ളതന്ന് തോന്നല്ലോ പിന്നെ ടി അ ഏറെ ആയുർവേദത്തിനൊന്നും ആരും ഇല്ല തോന്നുന്നു അഡ്മിഷനൊന്നും
പക്ഷെ എന്നാ നമ്മുക്ക കൂടെ ഒന്ന് സർട്ടിഫിക്കറ്റ് മാറ്റി തരയിരുന്നു.
അത് പറ്റത്തില്ലന്ന് പറയുന്നു കാരണം ഫസ്റ്റ് ഇയറില് നമ്മുടെ എക്സാം തീ എൺ പണിക്കുന്ന ബോർഡിന്റെ ഇതായിട്ടാണ് നടന്നത് അപ്പൊ അതുകൊണ്ട് ഇനി മാറ്റി എത്തരാൻ പറ്റത്തില്ലന്നൊക്കെയാ പറയുന്നേ ആർക്കറിയാം.
ഇത് കൊണ്ട് എവിടെ ചെന്ന് എവിടെൊക്കെ ഇറാന്
അതാ ഒരു കാര്യം ഇല്ലായിരുന്നു. നമ്മള് ഫസ്റ്റില് ഞാനാന്നേ ഫാർമസിക്ക് വര അപ്പ അതന്നെ കംപ്ലയിന് തീതാ മതിയായിരുന്നു ഒരാവശ്യം ഇല്ലായിരുന്നു നിർത്തണ്ട ഷഹർമസ് ച ഇപ്പ ഇത്തെ സബ്ജക്റ്റ് ഒക്കെ അത്യാവശം പാടാണ് ഇയർ ബാക്ക് അടിക്കും ഒരു വിഷയം പോയാൽ തന്നെ
ഇവിടെ ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് നിൽക്കുന്ന പിള്ളോരല്ല അങ്ങനെ വൺ ഇയർ ബാക്ക് അടിച്ചു നിൽക്കുന്നത്
അതാ അതാണ് കഷ്ടാപാട് ഒരു ബ് പോയ വൺ ഇയർ ബാക്ക് അടിക്കും പിന്നെ നമ്മള് മൊത്തത്തി ഒന്ന് കൂടെ കഷ്ടപ്പെടണം.
അതെ വെറുതൊ സമയം പോകവും
ആഹ് വളിക്കവോന
ആഹ്
എ